ഹലോ ആഹ് ആഹ്
കേക്കുന്നുണ്ടോടാ എനിക്കത് റേഞ്ചിന്റെ പ്രശ്നവുണ്ട് ഇപ്പം ഇല്ല തോന്നുന്നു ആഹ് പറഞൊ എന്തൊണ്ട് വിശേഷം
സുഖാണ്
മഴയ്ണ്ടാ
ഇല്ല്യ ന്ന് മഴല്ല്യ
നമ്മക്കും മഴ
ഏഹ് മഴണ്ടോ
നമ്മക്ക് എന്നും മഴയെന്നെപ്പം
അഹ് ശരി
ഒരു റൂമ് ഫുള്ള് അശ വിരിച്ച് അശ കെട്ടി അതിനകത്ത്ട്ട തുണി ഒണക്കല്
ഉം ഉം ഇവ്ട്ക്ക് ആഹ് ഇവ്ട്ക്ക്ന്നെലിം ഇന്നും ഒക്കെ വെയിലാണ്
ആഹാ അയ്യോ നമ്മളവിടെ വെയില് കാണാ ഞങ്ങള് കൊതിക്കുവാ
ഏയ് ഇവിടൊക്കെ നല്ല വെയിലാണ് ഇന്നലിം ഇന്നൊക്കെ നല്ല വെയിലാണ്
ആഹാ
ഉം
ഉച്ചവരെ പോലും വെയിലില്ല
ഉം പണിയൊക്കെ കഴിഞ്ഞോ?
ഞാൻ ഷോപ്പില് വന്ന് രാവിലെ കഴിയൊന്നില്ല
ഉം ഏഹ് എന്ത് വർക്കാ
ഞാന് ഒപ്റ്റിക്കൽസിലാ ഒപ്റ്റിക്കൽസിന്റെ
ആഹ് ആഹ് രാവിലെ പോരോയ്ക്കാരം ല്ലേ
ആഹ് രാവിലെ ഒമ്പതേ മുക്കാലാകുമ്പൊ കേറും
ഉം വൈകിട്ടോ
വൈകിട്ട് അഞ്ചര
അഞ്ചരക്ക് ലേ ഭക്ഷണൊക്കെ കൊണ്ടരലാണ്
ആഹ് കൊണ്ടുവരും മക്കൾക്ക് കൊടുത്ത് വിടണ്ടേ ആ കൂട്ടത്തി എനിക്കുണ്ടാക്കി കൊണ്ടുവരും
ഉം ഉം
പിന്നെ ര ജോലിയൊന്നും ഒതുങ്ങിയില്ലേ
ഇല്ല ഒന്നു ആയിട്ടില്ല
എന്താന്ന് കൂട്ടാൻ വെക്കാ എന്ത്‌ കിട്ടി
കൂട്ടാൻ വെക്കാന് മീനന്നെ മീനും പച്ചക്കറി ചാറും വെച്ച്
ആഹ് ഹാ ആ പണിക്കാരുണ്ടോ അവിടെ?
ആഹ് ആഹ് ണ്ട്.
മതില് കെട്ടാൻ
ആഹ് തേപ്പിന്റെ ആൾക്കാര്ണ്ട്.
ആഹ് ആഹ് ആഹ് പിന്ന മീനെന്തോ മീനാ കിട്ടിയേ?
ഇന്ന് ചൂതാന്ന് പറഞ്ഞൊരു മീനാണ്. തു അതൂണ്ട് പിന്നെ ബ ബത്തലും ഉണ്ട്.
ആഹ് നെത്തല് എന്ത് ചെയ്യും വറക്കോ?
ആഹ്‌ മെത്തല് വർക്കന്നാ ചെയ്യാ. പൊരിക്കന്നാ ചെയ്യ
എഹ് എല്ലാം പിന്നെ എന്തെല്ലാവിശേഷം? മക്കളെല്ലാം പോയല്ലേ
ആഹ് മക്കള് പോയി ഓര് എട്ടര ആകുമ്പോത്തിന് പോവല്ലോ
ആഹ് ആഹ് ആഹ് നൽ ന്തേ മച്ചാൻ എവിടെ പോയി? ഇക്കാ എവിടെ പോയി?
ഇവിടെണ്ട് പിന്നെ പുറത്തു പോകാൻ വേണ്ടി നിക്കാണ്
ആഹ് ആഹ് ആഹ്. എത്രാളുണ്ട് പണിക്കാര് അവർക്ക് ചോറ് കൊടുക്കണം ല്ലേ?
ആഹ് അവർക്ക് ഇപ്പൊ കഞ്ഞി കൊടുത്തു. ചോറ് കൊടുക്കണം കഞ്ഞി കൊടുത്തിപ്പോ. രണ്ടാളെ ഉള്ളൂ ആഹ് രാവിലെ പത്ത് മണി പതിനൊന്ന് മണിക്ക് കഞ്ഞി.
പഴങ്കഞ്ഞിയാ അതോ കഞ്ഞിയോ?
കഞ്ഞി സാദാ നമ്മള് ചോറിന്റെ വ കഞ്ഞില്ലെ
പുട്ടിനെന്താ ചമ്മന്തി അങ്ങനെയൊക്കെയാണൊ?
ആഹ് ച ആഹ് ചമ്മന്തിം മീൻ പൊരിച്ചതും കൊടുത്ത്.
കൊടുത്തു ആഹ്
ഉം പിന്നെ ഉച്ചക്ക് ചോറും പിന്നെ ആ തും ഉം ഓൽക്കാണെങ്കി ചായെം കടീം ചെൽപ്പം അല്ലെങ്കില് കാലി ചായ മാത്രം.
ആഹ് ആഹ് ഹ
ഞമ്മക്ക് ഉണ്ടാക്കും പിന്നെ അവർക്ക് കാലി ചായ മാത്രം.
ആഹ് ആഹ് ഹ കൊടുത്താ മതി. കൂലി എത്രയാ അവിടെയൊക്കെ ആയിരത്തി ഇരുന്നൂറാണോ?
ആയിരത്തി ഇരുന്നൂറ് മെയിൻ മണിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് മറ്റവർക്ക് ഹെൽപർക്ക് ആയിരം
ആഹ്
ഉംഹും അവിടൊക്കെ?
ഇവിടെ അതേപോലെ തന്നാ.
അപ്പ അവർക്കൊക്കെ പൈസ ല്ലെ
ആന്ന് അയ്യോ ആണ് ആന്ന് അവർക്ക് കൂലിയിപ്പൊ
ഉം
മേശിരിപ്പണി ഇപ്പ എല്ലാം കൂടുതലും മിഷ്യൻ വർക്കാന്നല്ലോ ഇപ്പ എല്ലാം. ഓട്ടോമാറ്റിക് ആണല്ലോ എല്ലാം ഓട്ടോമാറ്റിക്കാ
ഉം ഉം
എല്ലാം മനുഷ്യര് ചെയ്യേണ്ട ജോലി എല്ലാം മിഷ്യൻ വർക്കാ ചെയ്യുന്നത്.
ആഹ് ഇപ്പ അങ്ങനത്തന്നെ ഇപ്പ റോഡ് പണിക്കൊക്കെ ഒക്കെ
ആന്ന് ആന്ന് ആന്ന്
സ്പെഷ്യല് അത് ഇടും തോ ഒക്കെ
എല്ലാം മിഷേൻ വർക്ക് ആയിട്ട് ഇപ്പൊ
ഉം
അത് കാരണം റബ്ബർ വെട്ടുന്നേലും എല്ലാം മിശേങ്ങളല്ലേ ഇപ്പൊ
ഈ റബ്ബറൊക്കെ വെട്ടല് മിഷേനാണ് ഇപ്പൊം
ആഹ് ഇപ്പൊ മിഷേനാണ് അവിടെ ഒരു സ്വിച്ചിട്ടാ മതി ഇതെല്ലാം
ആഹ് ആഹ് റബ്ബർ കൃഷി ഉണ്ടോ
ഏഹ് ഞമ്മക്കില്ല ഇക്ക വെട്ടാൻ പോകുന്നു അവർക്ക് റബ്ബറ് വെ ട്ടാണ് ജോലി എന്റെ ഇക്കാക്ക് അപ്പൊ ഏറെ കുറെയൊക്കെ കാശ് ശൊള്ളൊരൊക്കെ ഇങ്ങനെ ആട്ടോമറ്റിക്കായിട്ടാണ് എല്ലാം
ഉം ഉം അത് ശരി മെഷീൻ കട്ടാണ് മ
അതൊക്കെ നല്ല പൈസ ഉള്ളവരെ കൊണ്ടേ പറ്റൂ
ആഹ് പാല് വെട്ടാന് ചിരട്ട ഇപ്പൊ ഒന്നും ചിരട്ട വെക്കലില്ലാ ഉം ആള് കൂടെ ഉണ്ടാവും എന്നാലും ല്ലേ മിശ് മി മിഷേൻ വെട്ടാണ് എന്നുണ്ടെങ്കിലോ
ഉ
ആള് കൂടെ വേണ്ടി വാരൂല്ലേ
ആഹ് അത് വേണ്ടി വരും അത് ഈ ഷീറ്റടി ഇപ്പൊ നമ്മളെ അടുത്ത് എത്തണോന്നില്ലല്ലോ മിഷേൻ വർക്കാണല്ലോ
മ്ഹ് മ്ഹ് ഇപ്പൊ മഴ ആയാ ഇപ്പൊ ഇണ്ടാവൂലല്ലല്ലോ പണി
ഇല്ല പക്ഷെ മറ്റേ കവർ ഇട്ടിട്ടൊണ്ടെങ്കിലേ അങ്ങനത്തെ കവറ്
ആഹ് ഉം മ്ഹ് മ്ഹ്
ഇപ്പ മഴ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരുന്നാ വെട്ടാൻ പറ്റില്ല
ഉം ഉം വെള്ളം ചേരുവയ്ക്കാറൂല്ലേ അയില്
അല്ല അതിന്റെ മേളിൽ കവർ ഇടും ഷേഡ് ഇടും ഷേഡ്
ഉം ഉം
പക്ഷെ നമ്മള് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണെങ്കി നമുക്ക് വെട്ടാൻ പറ്റത്തില്ല ഇപ്പൊ രാവിലെ വെളുപ്പാൻ കാലത്ത് മഴ പെയ്തെന്ന് വെച്ചോ എന്നിട്ടൊരു കുറച്ചു നേരം കഴിയുമ്പഴ്ത്തേക്ക് അതങ്ങ് തോരുവാണെങ്കി നമുക്ക് പോയി വെട്ടാം കാരണം ആ വെട്ടുന്ന സ്ഥലത്തും ഈ ചിരട്ട ഇരിക്കണടുത്തും മാത്രം നനയൂല
ഉം ഉം കവറ് കെട്ടിയിട്ടുണ്ടാവും ഞാൻ കണ്ടിക്കണ് ഇങ്ങനെ പോകുമ്പൊ റോട്ടിന്റെ വക്കിൽ ആഹ് റോട്ടിന്റെ വക്കിനൊക്കെ ഇങ്ങനെ റബ്ബറും കൃഷി ഉണ്ടായിട്ട്
ആഹ്
അപ്പൊ കണ്ടിട്ട്ണ്ട് എന്താ ഉച്ചക്ക് ചോറ് കൊടന്നു ഫുഡെന്താ കൊടു
ഉച്ചക്ക് രാ രാവിലെ അപ്പോം സാമ്പാറുവായിരുന്ന് മീൻങ്കറി ഉണ്ടായിരുന്ന് രാവിലെ കാപ്പിക്ക് അ പ്പോം സാമ്പാറും ആയപ്പഴ്ത്തേക്കും സാമ്പാറിന്റെ കൂടെ മറ്റേ ചൊമന്ന കാ ഉണ്ടല്ലോ ബീറ്റ്റൂട്ട്
ആഹ് ആഹ് ബി അത് ഉപ്പേരി ഉണ്ടാക്കിയാ
ആഹ് അതും സാമ്പാറും കൊണ്ട് വന്ന് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്ന് പോയി ഇന്ന് താമസിച്ച് പോയി വരാൻ
അത് ശരി
പെട്ടെന്ന് കൈ കിട്ടിയത് എടുത്തോണ്ടിങ്ങ് പോര് പിള്ളേർ മഴയയോണ്ടേ മടി അവർക്ക് എണിക്കാന്
ഉം ഉം ആഹ് മഴായ കാരണം കുട്ടിക്കും എല്ലാവർക്കും
വേ ആഹ ആഹ് ആന്ന് ആന്ന് അതല്ല ആറ് മണിക്ക് ആറേ മുക്കാലായി എണീറ്റപ്പം
ഉം
ഉം
ഒന്നും കൂടി അലാറൊക്കെ അടിക്കാന്നെങ്ക ഒന്നും കൂടി അട ഓഫ്‌ ആക്കീട്ട് ഒന്നും കൂടി കെടക്കും രാവിലെ പ്രത്യേകിച്ചൊരൊറക്കാണേനും
ഉം ഉം
ചോറൊക്കെ വെച്ചിട്ടുണ്ടാവൂലേ വരുമ്പോ
ആഹ് രാവിലെ ചോറെല്ലാം വെച്ചിട്ട് വൈകീട്ടിപ്പം മഴയായോണ്ട് നമ്മളെന്തെേലും കാപ്പി എന്തെലും ആക്കി കുടിക്കത്തേ ഉള്ളൂ തണുപ്പല്ലേ ചൂടോടെന്തെങ്കിലേ
അത് ശരി
ഒറക്കം വരുണ്ട്
ഒറങ്ങീട്ടില്ലെന്നലെ
ഉം നല്ല ഉറക്കവാ രാവിലെ എണ്ണിക്കുവല്ലയോ മഴ പെയ്തപ്പോ ക്കം വരും ഇതിന്റെറെ കൂടെ ചായേ എന്തെങ്കിലും കിട്ടിയ
കൊള്ളല്ലേ ഒക്കെ പൊറത്ത്ന്ന് വാങ്ങി കഴിക്കണ്ടേ ചായ ക്കെ
ആഹ് ഇവിടന്നങ്ങ് താഴെ പോണം കടയിടന്ന് കടയുണ്ട് താഴോട്ട് പോണം പക്ഷെ നമ്മള് വീ ആഹ് നമ്മള് വീട്ടിലാണെങ്കി ഇപ്പൊ ഈ സമയത്തൊരു ചായേ കട്ടനൊക്കിട്ട് കുടിച്ചിരിക്കത്തില്ലേ
ആഹ് ആഹ് ഒക്കെ പൊർത്ത്ന്ന് വാങ്ങി കഴിക്കേണ്ടി വരുവാനോ അല്ലോ വിളിച്ച് പർഞ്ഞാ കൊടുന്നേരൊന്നുല്ല
നമ്മളങ്ങനെ നമ്പരൊന്നും മേടിച്ച് വ
അയ് ശെരി അല്ലെ പ്പല്ലാരും ഒന്ന് ഫോൺ ചെയ്താ അപ്പൊ കൊട്ന്നെരാൻ ആഹ് വടൊക്കോ സ്പിറ്റലൊക്കെ ഫോൺ ചെയ്താ അപ്പ സാനം ബടെ ഒക്കെത്തും ഉം റൂമ് നമ്പർ പറഞ്ഞൊട്ത്താ മതി
ആഹ് ആഹ് ആഹ് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങക്കവടെ
ഇല്ലേ വെള്ളൊക്കിഷ്ടം വേണ്ടിണ്ട്
ഉണ്ടില്ലേ ആഹ് ആഹ്
ഇവിടെ കവുങ്ങിൻ തോട്ടാണേ പഴങ്ങൽ ആഹ് അപ്പത് നനക്കണല്ലോ
ആഹ് ആഹ്
അപ്പ പിന്നെ അങ്ങൻത്തൊരു ബുദ്ധിമുട്ട് ഇല്ല വെള്ളത്തിന് ഉം ഉം അവിടൊക്കെ എന്താപ്പാട്
ഇവിടെ നമ്മുക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല നമ്മള് വയലിറമ്പില്ലാ നമ്മൾ വീട്
അയ് ശരി അപ്പൊ വെള്ളംണ്ടാവൂലേ
ആഹ് വെള്ള ഉണ്ട് പക്ഷെ എന്നാ ഇപ്രാവശ്യം ഇങ്ങനെ വെള്ളം കുറഞ്ഞ് വന്ന് നല്ല ഉണക്കല്ലായിരുന്നു നമ്മുക്ക് അപ്പഴത്തേക്ക് വെള്ളം കുറഞ്ഞി വന്നപ്പഴത്തേക്കാണ് പെ
ആഹ് അപ്പൊ പിന്നെ വള്ളായി
വെള്ളായി
ഉം ഇവിടെ ചെല ഭാഗങ്ങളിലൊക്കെ വെള്ളല്ല അവർക്കൊക്കെ ടാങ്കില് വെള്ളാക്കിയിട്ട്
ആഹാ പൈപ്പ് ലൈൻ ഉണ്ടോ അവിടെ
ഇവിടെല്ല ന്നച്ചാ ഞങ്ങളാ അടുത്ത് വിട്ടൊക്കെണ്ട്
ആഹ് ഹാ അത് റോഡീന്ന് വിട്ട് കൊർച്ചിങ്ങ് ഉള്ളിലോട്ടായിരിക്കും അതായിരിക്കും
എല്ലതു
ഏഹ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് റേഞ്ച് പോയതാന്നോന്നിലെ ആ ആ ഹലോ കേൾക്ക്ണില്ലാ
കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ ഹലോ ആ റേഞ്ച് പോയതാ മഴയായോണ്ടായിരിക്കും